ആ കേൾക്കുന്നുണ്ട്
ഞാൻ എന്തെയ്ണ്
ദാ അവിടങ്ങനെ കിടക്കണു
അതെ പിന്നെ ഇപ്പം ഇപ്പകുട്ടികൾക്ക് പറ്റിയ ക്ലാസ്സൊക്കെ തുടങ്ങിയട്ടുണ്ടാവില്ലേ ഏ
ചെയ്യാനിക്കാ
ആ ആ പണിക്കെ കഴിഞ്ഞിട്ട് റസ്റ്റ് ചെയ്യായിർന്നു എന്നിട്ട് പിന്നെ ഏട്ടൻ ചായക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പ അത് കഴിക്കാരുന്നു പൊറത്ത്ന്ന് വാങ്ങിയാ ചെയ്യാ നിങ്ങള് വീട്ടിലിണ്ടാക്ക്യ അ ഡെയ്ലി അല്ല എപ്പഴെങ്കിലൊക്കെ
ആ ഞങ്ങള് വീട്ടിലും ഉണ്ടാക്കും ആ വീട്ടിലുണ്ടാക്കും ചെലപ്പൊക്കെ പൊറത്തുന്നും വാങ്ങിത്തരും
അതെ ഞങ്ങൾ പിന്നെ ഏ ദിവസം ഇങ്ങനെ ബേക്കറി അതായത് മറ്റേ എണ്ണക്കടികളൊന്നും കഴിക്കില്ല എപ്പഴങ്കിലൊക്കെ ഒന്ന് കഴിക്കും ക്കുള്ളൂ എനിക്കിന്നാലും വീട്ടിൽ ഇണ്ടാക്ക അനേക്കായിഷ്ടം പുറത്തിന്ന് വാങ്ങാണ് വീട്ടിലിണ്ടാക്കുമ്പ അങ്ങട് ശരിയാവില്യ
ആ
നമ്മൾ എത്രക്കെ നന്നായിട്ട് ഇണ്ടാക്കിയാലും അതൊരു ശരിയായിട്ട് വരില്ല എന്നാലും കടയിന്ന് കഴിക്കുമ്പോളേ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ
ചിലപ്പോ എനിക്ക് ചിലതൊക്കെ വീട്ടി ലിണ്ടാക്കണേ
അതെ
ഉള്ളിവട പൊക്കവട അങ്ങനത്തക്കെ സാധനങ്ങള് ആഹ അതൊക്കെ പൊറത്തൊന്ന് വാങ്ങണ വല്യ ടേസ്റ്റ് കിട്ടണില്ല
ആ ഞാൻ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പൊഴേ അങ്ങനെ ഇപ്പൊ ശ എനിക്ക് അതേ ഷേയ്പ്പും അതുപോലെ അതേ ടേസ്റ്റും കിട്ടാത്ത പോലെ തോന്നാറുണ്ട്
ഏ
ആ അപ്പ വീട്ടിലിണ്ടാക്കുമ്പോ ചിലപ്പോ ഒരു ശരിക്കൊരു ഭംഗി കിട്ടില്ല അപ്പ പിന്നെ തോന്നും അത്രയും നമ്മള് കഷ്ടപ്പെട്ടിട്ട് ഇത് ടേസ്റ്റ് ഇണ്ടാവും പക്ഷെ ആ ഒരുരു ഇത് കിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കും ആ ഒരു പത്ത് രൂപ പോട്ടെ ഇനിയിപ്പെ പുറത്തന്ന് വാങ്ങ നമ്മൾ ഇത്രയും കുറെ സാധനങ്ങളും വാങ്ങീട്ട് അത് ശരിയാകും ചെയ്യില്ല അങ്ങനെ തോന്നും ബിരിയാണിയൊക്കെ അങ്ങനെ വീട്ടിലാണ് ആ അത് വാങ്ങണം നമ്മള് പണിയെടുക്കണം പിന്നെ അത് കയിഞ്ഞ് പാത്രം കഴുകണം അതക്കെ നല്ല മടിയാന്ന്. അല്ല എപ്പോളും ഇല്ലാട്ടോ മടി പിടിച്ച അതാവുമ്പോ അവര് പാത്രം കഴുകിക്കോളും നമ്മളെ കഴിച്ചിട്ടിട്ട് പോര് പൈസ കൊടുക്കല്ലേ വേണ്ടുള്ളൂ ആ അല്ല ഞങ്ങള് ഇപ്പ ഹസ്ബൻറിന്റെ കൂടെയൊക്കെ ആണെങ്കില് പോയി കഴിക്കില്ല ഏടത്തമ്മടെ ഒക്കെ കൂടെ ആണെങ്കില് പോയി കഴിക്ക ചെയ്യാ ഹസ്ബെൻഡെ നെണെങ്കിൽ പറയും നമ്ക് വാങ്ങിട്ട് വീട്ടിൽ പോയിട്ട് ആസ്വദിച്ച് കഴിക്കാ പറയും പിന്നെ അവരെ കൂടെ ഇര്ന്ന്ട്ടങ്ങനെ കഴി വിചാരിച്ചിട്ട് അങ്ങനെ പറയും
ആ ഇങ്ങള്